എന്താണ് സുഹൃത്തെ വർത്താനം
നല്ല വർത്താനം കേൾക്കുന്നുണ്ടോ
ഓഹ് വളരെ കൃത്യമായി തന്നെ കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താ
ഞാനിപ്പോ ഇങ്ങനെ ഹോസിപിറ്റല് പോയിട്ട് ഇപ്പോ ഇങ്ങനെ തിരിച്ച് വരുന്ന വഴിയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ കൊറച്ച് മുടി കൊഴിച്ചില് ഇണ്ട്.
ഏഹ് ഹോസ്പിറ്റലിലൊക്കെ പോയിലെ സംഭവം ഞമ്മളെ മലയാളികള് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാ നമ്മൾ ആരും ഇത്രയും കാലം മുടികൊഴിച്ചലിന് നല്ല ഒരു രോഗമായി കണ്ടിരുന്നില്ല ഇപ്പളാണ് മുടികൊഴി ഒരു വളരെ സീരിയസ് ലി അല്ലെങ്കി വളരെ അപകടകരമായ ഒരു രോഗാണ് അല്ലെങ്കിൽ. നമ്മളെ ബാധിക്കുന്ന ഒരു അസുഖാണ് ന്നുള്ള രീതിയിൽ മലയാളികൾ വളർന്നത് അല്ലേ
അതെ തീർച്ചയായിട്ടും പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ മലയാളിക ൾക്ക് ഇപ്പൊ പുതിയൊരു ഇൻസ്റ്റഗ്രാമക്ക് ഇന്റെ ഒരു അതിപ്രസരത്തിന് ശേഷാണ്. ഒര് ബ്യൂട്ടി കോൺസെപ്റ്റ് ഒക്കെ അതായത് സൗന്ദര്യ ചിന്തകളൊക്കെ വളരെയധികം ഏഹ് ഒരു പ്രചാരം നേടിയത് അല്ലെ ഇപ്പം ഒരു ബ്രിട്ടീഷ് ബ്രൈറ്റിങ് ക്രീം അല്ലെങ്കിൽ ഒര് ഗ്ലാസ് സ്കിൻ- അല്ലെങ്കി റിഫ്ലക്റ്റിംങ് സ്കിന്ന് അങ്ങൻ ത്തൊരു കൺസെപ്റ്റെളൊക്കെ വന്നതിനു ശേഷാണ് മനുഷന്മാർക്ക് ബ്യൂട്ടിയിൽ കൊറേശെ ശ്രദ്ധ ദ്ധിക്കേണ്ട സാധനാണ്. മുടി കൊഴിഞ്ഞാൽ എനിക്ക് ഭാവീല് കല്യാണം കൈകാതെ മാരേജ് മാർക്കറ്റില് ഡീഗ്രേഡ് ആകും. അങ്ങനൊരു ചിന്തകള് വന്നതിന് ശേഷാണ്
അത് ശെരിയാണ്. ആ താങ്കൾ പറഞ്ഞ പോലെ എന്നെ ഈ മുടി കൊഴിച്ചില് ഇപ്പളാണ് ആൾക്കാര് ശ്രദ്ധ പണ്ട് ആരും മുടി കൊഴിച്ചില്ലെങ്കില് മുടി ഇങ്ങനെ കൊഴിയുമ്പോ- ഒരു വിഷയാക്കി നടക്കൊന്നും ചെയ്തില്ലായിര്ന്നു. ഇപ്പ നമൾ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമില് വന്ന് ഞമ്മളെ തന്നെ ഞമ്മള് തന്നെ മാർക്കറ്റ് അല്ലെങ്കി ഞമ്മളെ തന്നെ ഞമ്മള് ബാക്കി ള്ളോലെ കാണിക്കുമ്പളാണ് ഇതിനൊരു പ്രശ്നായിട്ട് എന്താണത് വരുന്നത് ഇപ്പൊ തന്നെ മുടിയായിട്ട് എത്ര പട്ട എത്ര സ്ഥാപനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി പണ്ട് വിഗ് ആയിരുന്നു ചപ്പ ഈ ട്രാൻസ് പ്ലാന്റേഷൻ അടുക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഒരു ഇത് ചെയ്യാൻ തന്നെ ഏകദേശം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപയോളാണ് വര്നത്
അതെ അതെ തീർച്ചയായിട്ടും
ഉം സൗന്ദര്യത്തിന് വേണ്ടി എത്രയും നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അപ്പൾ മാറിയത് തീർത്തും അതിശയകരം തന്നെയാണ്
അതെ അതെ അതെ ഇപ്പൊ മനുഷ്യന്മാർക്ക് തന്നെ ഇപ്പ നമ്മളൊരു ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവളരു ഉല്ലാസയാത്ര പോയി കഴിഞ്ഞ എന്തിന്റെ ഒരു പ്രഥമ ലക്ഷ്യം എന്ന് വെച്ചാല് അത് എങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ആക്കി ചെയ്ത് കൂടുതൽ ലൈക്കുകൾ എങ്ങനെ നേടാനുള്ള ഒരു ചിന്തയാണ് മനുഷ്യന്മാർക്ക്‌
ശരിയാണ് താങ്കൾ പറഞ്ഞ
അപ്പോ അത് അതുപോലെ മനുഷ്യമാർക്ക് എങ്ങനെ എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ എന്റെ സൗന്ദര്യം വർധി ലഭിക്ക നിരന്തരമായിട്ടൊരു ചിന്തയിലാണ് മനുഷ്യന്മാര് അ ഡെയിലി സ്കിൻ റൂട്ടീന് അപ്പൊ അതിന്റെക്കെ ബാധ്യായിട്ട് മനുഷ്യന്മാർക്ക് സ്ട്രെസ്ഡാണ് ഒരു യുവതലമുറ- വലിയൊരു സ്ട്രെസ്സ് വരുന്നത് ഇതികൂടേണ് എന്റെ മുടി കൊഴിയാണ് അവർക്ക് ജീവിതം ക്ലേശകരമായി തോന്നാണ്
ഞാൻ ഈ അടുത്ത് ഒരു ട്രോള് കണ്ടു നമ്മൾക്ക്
ആഹ്
ഒരു മനുഷ്യന് ഒരു സാധാ മനുഷ്യന് ഓന്റെ സ്ട്രെസ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ കൂടുമ്പോൾ എന്താവുകയാണ് മുടി കൊഴിച്ചിൽ വരാണ് പക്ഷെ നമ്മളെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് മുടി കഴിച്ചിലാണ് നമ്മുടെ ടെൻഷന്റെ എന്ത് കാരണം അത് വളരെ രസകരവുമാണ് പക്ഷെ എന്നാലാണെങ്കിൽ നൂറ് ശതമാനം വാസ്തവപരമായ ഒരു ട്രോള് ആയിട്ടാണ് നിക്ക് അതിനെന്താക്കിയത് അനുഭവപ്പെട്ടത്
അതെ അതെ തീർച്ചയായിട്ടും എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഡോക്ടർമാര് പറഞ്ഞക്ക അനുസരിച്ച് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഒരു മുടി ഒഴിച്ചിൽ അല്ലെങ്കിൽ അകാല നിര സംഭവിക്കുന്നത് ഒന്ന് പാരമ്പര്യം രണ്ടാമത്തെ ഏഹ് രണ്ടാമത്ന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിത ശൈലി മാറ്റങ്ങളാണ് മനുഷ്യന്മാർക്ക് എപ്പളും കൃത്യമായി ചിട്ട വേണം അതായത് എണ്ണ ഉപയോഗം വെളിച്ചെണ്ണകളുടെ ഇടക്കിടക്കുള്ള ഉപയോഗം വേണം പിന്നെ കൃത്യമായിട്ട് തല തുവർത്തണം അങ്ങനെ കുറേ നിബന്ധനകളുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഒരു ചിട്ടയില്ലാത്ത ഒരു നിഷ്ഠയില്ലാത്ത മനുഷ്യ ജീവിതത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലാന്നുണ്ടെങ്കി എന്തു വേണം അവന്റെ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും ഒരു സമയാവുന്ന സമയത്ത് മുടി കൊഴിച്ചിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്
അതെ അതെ അതുപോലെ തന്നെ ഈ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന്റെ കോളിറ്റി അത് ഭയങ്കര വിഷയള്ള ഒരു സംഗതിയാണ് നമ്മള് വീട്ട്ന്ന് കിണർന്ന് കുളിക്കുന്ന ടൈമില് അല്ലെങ്കിൽ നമ്മള് ചെറുപ്പകാലത്ത് നമുക്ക് അധികം ഉണ്ടാവില്ല പക്ഷെ പലരും മാ ഇന്ന് ജോലി ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും പുറത്തേക്കൊക്കെ പോയി അങ്ങനെ സാഹചര്യങ്ങൾന്നാണ് ഈ ക്ലോറിൻ അതുപലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളൊക്കെ ഉണ്ടാവുല്ലോ അങ്ങൻത്തെ സാഹചര്യങ്ങളിലാണ് ഈ മുടി കൊഴിച്ചിൽ എന്താണ് എന്താണ് അപ്പം നമ്മള് ആദ്യം എന്ത് മരുന്നുകൾ തേടിപ്പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ കുളിക്കാൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പോലെ തന്നെ ശുദ്ധവും അതുപോലെന്നെ അത്രയും വൃത്തിയുള്ളതാണോന്നുള്ള ഒരു ചെക്കപ്പ് ഓരോരുത്തരും സ്വയം നടത്തേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി എടത്തോളം എനിക്ക് മനസ്സിലായത്
തീർച്ചയായിട്ടും മറ്റേ നമ്മളൊരു ഇംഗ്ലീഷ് ഒരു അബ്തവാക്യം പറയാറില്ലേ അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മളൊരു രോഗം ഉണ്ടാക്ക ചികിത്സക്കുന്നേക്കാളും ഏറ്റവും നല്ലതാണ് ആ രോഗം ഏത് സാഹചര്യത്തില ഉണ്ടാവന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ തടയിടും
തീർച്ചയായും
മുടികൊഴിച്ചിലിന് വ്യക്തിരതമായി മരുന്ന് കഴിക്കാനുള്ള ഉപാതായായിട്ട് ഏത് സാഹചര്യത്തിനും ഇത് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കി അതിനെതിരെ പോരാടണം
ഞങ്ങളൊ ഒരു ആപ്തവാക്കി പറഞ്ഞോണ്ട് പണ്ട് പറയാനുണ്ടായിരുന്നല്ലോ അസൂയക്കും കശണ്ടിക്കും മരുന്നില്ലന്ന്
അതെ
ശാസ്ത്രത്തിന്റെ വളർച്ച കൊണ്ടോ എന്ത് അറിയില്ല അപ്പം കശണ്ടിക്ക് മരുന്ന് ഉള്ള രൂപത്തിലേക്ക് നമ്മുടെ നാടതായി വളർന്നി എത്രയും എന്നത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ഒരു വൈദ്യന്മാരുടെ ഏറ്റവും കൂടുതൽ കച്ചവടം എന്താണ് നടക്കുന്നത് ഈ സെലിബ്രിറ്റീസുകളും അതുപോലെ തന്നെ ഇൻഫ്ലസസിനൊക്കെ കൂട്ടിപിടിച്ചിട്ട് വളരെ ആകർഷകമായ വളരെ ഭയങ്കെരെസംഭവമായ രീതിയില് ഇത് കൊടുക്കുകയുംഅത് വഴിയാണ് ഇബല്എന്താക്ക്‌ണത് കൂടുതൽ കസ്റ്റമേഴ്സിനെയും അതുപോലെന്നെ കൂടുതൽ ആൾക്കാരെ ഈഒരു ഇതിലേക്ക് ആളുകളെ ഒപ്പിക്കുന്നത് അതൊരുഭയങ്കര ഒരുസംഭവമായി ഒരു വൻമാർക്കറ്റായി ഇത് മാറിഎന്നുള്ളതാണ്ഇപ്പ ഏറ്റവും വെല്ല്യസംഗതി. ചെറുപ്പക്കാർ മുതൽപ്രായമുള്ള വെരെ ഇതിന് വേണ്ടിഎന്താണ് തുനിഞ്ഞിറങ്ങുകയാണ്.
വേണ്ടിചെയ്യും. ഞാന് ഇതിലൂടെമനസ്സിലാക്കേണ്ട സംഭവംവെച്ചാല് ഇപ്പൊ ഈ അടുത്തായിട്ട് ഒരു ഇൻഫ്ലുവൻസെർ പറയുന്നുണ്ട് ന്നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോൾ ന്നമ്മുടെ മനസ്സില് വെരാന്ത്‌അറിയോ ഇരൊക്കെ ഇങ്ങന്ത്തെ ഒരുപോശ്യലൈഫ് തെയ്ലാണ് ജീവിക്കുന്നത്. പക്ഷെ ന്നമ്മൾഎന്ത്ചിന്തിക്കുന്നില്ല ഇവർക്കൊക്കെ ഇത്ഫ്രീആയിട്ട് കിട്ടിയിട്ട് അവർക്ക് അങ്ങട്ടും ഇപ്പപൈസപണം നൽകപ്പെടാണ് ഇതിനെ നിങ്ങള്പരസ്യംന്നേടി ചെയ്ത്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുള്ള ആതരത്തിൽന്നമ്മളാരും ചിന്തിക്കുന്നില്ല ന്നമ്മള് ന്നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വേരാന്താ ഇവര്ഇങ്ങൻത്തെ പോഷ് ലൈഫ് ജീവിക്കാൻ ഇവരിതുപയോഗിക്കണ്ട് എന്തുകൊണ്ടും എനിക്കത് ഉപയോഗിക്കണംഅത് ഉപയോഗിക്കാം തരത്തിലാവും മോന്റെഅധ്വാനങ്ങൾ പിന്നെമുഴുവൻ
ജീവിതത്തിൽ പലലക്ഷ്യങ്ങളും മനുഷ്യമാർമറന്ന്പോവാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇൻസ്റ്റഗ്രാമിന്റെ അതിപ്രസരം കാരണം ഇതൊക്കൊരു സോഷ്യൽ മീഡിയ എഫക്റ്റ് ആയിട്ട് ഞാൻകാണാ.
ഈമറ്റുള്ളവര് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെജീവിക്കണം അതാണിപ്പോ മനുഷ്യരെ ഒര് ജീവിതത്തിന്റെ സ്റ്റൈൽഅല്ലെങ്കി അത് അങ്ങനെയാണ് മെൻഷ്യന്മാര് ജീവിതംഎന്നുള്ളത് സെറ്റാക്കി വെച്ചത് ന്നേരെമറിച്ച് ന്നമ്മളെങ്ങനെ ഹാപ്പി ആയിരിക്കന്ന് ന്നമ്മള് ന്നമ്മുടെ ജീവിതത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അപ്പർത്തെ വീട്ടിലെആള് അല്ലെങ്കിൽ അങ്ങനെജീവിക്കുന്നത് അതാണ് രെസള്ളജീവിതം അല്ലെങ്കി ഇൻസ്റ്റയില വെറുംന്നാപ് മുപ്പത്തഞ്ച് സെക്കന്റന് ഉള്ളിൽ കാണുന്നജീവിതം അതാണ്കൂടുതൽ രസമുള്ളജീവിതം. അങ്ങനെരീതിയില് ക്ക്‌ ന്നമ്മുടെനാടും സമ്പ്രദായോംമാറിന്ന്ള്ളതാണ് ഈ ഒരുസമുദായത്തിന്റെയും സമൂഹത്തിന്റെയും കാലഘട്ടത്തിന്റെയും ഏറ്റവുംവെലിയ അപകടംന്ന് ന്നമ്മൾ മെൻസ്സിലാക്കേണ്ടിരി കുന്നത് അത്ഇനിയും മെൻസ്സിലാക്കാത്തതാണ് അതിലും വെലിയഅപകടം.
തീർച്ചയായിട്ടും ഞാനിപ്പോ ഈ അട്ത്ത് എഴുതിയഎക്സാംണ്ട് ആഎക്സാമില് ഒരു ഹ് പ്രത്യേകഒരു ടെർമിനോളിജിഞാൻ പഠിച്ചിഇൻകല്ലഇഷ്ടമായി തോന്നി അതായത് പ്രൊഡക്റ്റ്ഫ് റ്റിശിസം എന്നാണ്അയ്‌ന്റെ വേഡ് വരുന്നത് അതായത് ഓരോരു പ്രോഡക്റ്റിന് ന്നമ്മൾ ദൈവികമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോഅലുൻസോളി പ്രൊഡക്റ്റും ഒരുസാധാ ഒരു ഷർട്ടും രണ്ടിനും ഒരേഅധ്വാനംയിന് പിന്നിലുണ്ടാവാ പക്ഷേ ന്നമ്മള് ഹൈലെവൽ ഹൈ ക്ലാസ് ആളുകൾ ധരിക്കുന്നു എന്നൊരുകാരണത്താൽ മാത്രംന്നമ്മള് അതിന് വെലകൂടുകന്നമ്മളയ്ന്റെ വെലയിലേക്ക് നോക്കുന്നില്ല എന്തുകൊണ്ട് ഇതിനിപ്പോ ഇത്രതോനെ വെല വെരുന്നില്ല ഈവെല ക്ക്‌അനുസരിച്ചുള്ള ഒരുഅധ്വാനം അതിന്റെബാക്കിലുണ്ടോ എന്നുള്ളചിന്ത ന്നമ്മളിൽ വെരുന്നില്ല. അതിനൊരു ദൈവീകമായി ന്നമ്മള് ഹ് സ്ഥാനംനൽകാണ്. ഈതരത്തിൽ ഇപ്പോഇൻസ്റ്റയിലുള്ള കാഴ്ചകളായി ആയിക്കയ്ഞ്ഞാലും ന്നമ്മൾ ഓരോന്നിനുംരു ദൈവീകമായിസ്ഥാനം നൽകാണ് പ്പോഞാനി ഈ സെറം ഇപ്പോ ഫെയ്സ് സെറാഅല്ലെ ഹെയർസെമായി വെന്റ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കണം എന്നള് ഞാനൊരു ജെൻസിഒരു എന്റെ ഒപ്പള്ള ആൾക്കാരെ കെ ടപിടിക്കാനുള്ള
ശരിയാണ് അത് ഞങ്ങള് പറഞ്ഞത് വളരെ ശരിയാണ് ഈ വില കൂടിയാണ് സാധനം വില കൂടി വില കൂടിയാൽ സാധനങ്ങൾ നന്നായി അല്ലെങ്കിൽ വില കൂടിയാത് റ്റാല ആളുകളെ ശ്രദ്ധിക്കുള്ളൂ എന്തിനാണ് നമ്മള് കണ്ണും പൂട്ടി ക്വാളിറ്റി നോക്കി വാങ്ങ- ങ്ങാൻ കഴിയണം ചിലപ്പോങ്കിൽ നൂറ് രൂപേന്റെ ഷർട്ട് ആയിരിക്കും ആറ് രൂപതിനേക്കാാണ് നല്ല ക്വാളിറ്റി ഒരു സംശയം ഇതിനേക്കും കൂടുതൽ ഈട് നിൽക്കുക പക്ഷെ അതേ സമയം തന്നെ സ്വാഭാവികമായിട്ടും വില കൂടിയത് നല്ല ക്ലോത്താണ്ണ് ഉപയോഗിക്കുന്നത് അതിലൊന്ന് നമുക്ക് യാതൊരു തർക്ക- ഒന്നുമില്ല
അതെ അതെ അതെ അതെ
അന്ധമായിട്ട് വിലയെ പിന്തുടരുന്നൊരു രീതി അതൊട്ടും ശരിയായി എനിക്ക് എന്തായിട്ടില്ല തോന്നിയിട്ടില്ല അപ്പൊ ഞാനൊക്കെ പഠിച്ച് കൊണ്ട് കൊടുവള്ളി എന്നുള്ള ഗ്രാമം ഏ അവിടെ പ്ര പ്രത്യേകിച്ച് ആളുകൾ വെറും പ്രൈസ് ടാഗ് നോക്കി സാധനം വാങ്ങുന്ന ആളുകൾ പ്രൈസ് ടാഗ് മാത്രം ഇവരെ എന്ത് വാങ്ങുകയാണെങ്കിലും അവരെ ഫസ്റ്റ് കൺസേൺ പ്രൈസ് ടാഗ് അതുപോലെ തന്നെ വെറും ഒരു ഇൻസ്റ്റഗ്രാം ജീവികളായി അവിടുത്തെ ജനങ്ങള് ഇപ്പ ജെൻസികളാവട്ടെ അൽഫകളാവട്ടെ ആരാവട്ടെ അവര് ത് മാറി എന്നുള്ളത് നാട് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അത് ഇപ്പോൾ ആ നാട് അനുഭവിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് എന്നും കൂടിയാണ്നിക്ക് പറയാനുള്ള അത്
അത് തീർച്ചയായിട്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോ നമ്മള് വസ്ത്രം ധരിക്കാണ് അല്ലെങ്കി നമ്മള് മൂടിയോന്ന് സ്റ്റൈൽ ആക്കാണ് പിന്നെ പരമപ്രധാനം ലക്ഷ്യം വെച്ചാല് ഒരു ഫിസിക്കലി ഒരു നേത്രങ്ങൾ കൊണ്ട് ആളുകൾ കാണുമ്പോൾ കിട്ടണതാണ് പക്ഷെ ഇവരോക്കെ ലക്ഷ്യം എന്താണ് മൊബൈലിലൂടെ പിന്നെ ആളുകൾ കാണും ഈ സമയത്ത് സുന്ദരനായിട്ട് തോന്നണം ആ ഒരു ചിന്തയാണ് മനുഷന്മാരെ തകർക്കുന്നത് മനസിലാക്കി
ഉം അത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് വെറും ഞമ്മള് പറയാറുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ ആളെ അവറ്റെ നമ്മള് അന്വേഷിച്ചില്ലെങ്കിലും അമേരിക്കയിലുള്ളവരുടെ മുന്നിൽ ആളാവാൻ നോക്കുന്ന ഒരു സമുദായമായി നമ്മുടെ ആയി മാറി എന്നുള്ളത് വളരെ വളരെ
പരി പരിതാപകരമാണ് അ തീർച്ചയായും അപ്പൊ നമ്മൾ ഇതിനെതിരെ വരുന്ന തലമുറക്ക് നിരന്തരമായിട്ട് ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ടേരിക്കണം അല്ലാതെ ഒരു തലമുറ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ് ഹ്യൂമൻ റിസോഴ്സാണ് ഇവര് ഈ വളർന്ന് പടരുന്നത് തലമുറ അല്ലെ അപ്പൊ അവര് കൃത്യമായ ബോധവൽക്കരണം നൽകണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്
അതെ ശരിയാണ് തീർച്ചയായും ശരിയാണ് എന്നാ നമുക്ക് പിന്നീട് സം-
പിന്നീട് നേരിട്ട് കാണാണേ സമയത്തൊക്കെ സം- സരിക്കാ ഓക്കെ ശരി ശരി ശരി